ഹലോ ആഹ അപ്പ കേൾക്കണില്ലേ -ആഹ് കേൾക്ക്ണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പണിയൊക്കെ കഴിഞ്ഞോ
പണിയ ഒരു വിധം ആ ഒരു വിധം കഴിഞ്ഞിക്കുന്നു ഉ ഇല്ല ഇല്ല ഇന്ന് തുടച്ചിട്ടില്ല ഞാൻ ഇന്നലെ തൊട ഇന്നലെ ഞാൻ തുടച്ചിക്ക്‌ണ് ഇ ആ ഇന്ന് തുടക്കാൻ വയ്യ ഇന്ന് നോമ്പാണ്
ഓ ഇടവിട്ട് ഇടവിട്ടാവുലേ തുടക്ക അങ്ങനെയാണോ തുടക്കാറ് സാധാരണ നിലം
ചളി ആവുമ്പോളേ തുടച്ചെടുക്കും
ഓ അത് ശെരി ഓ ഒന്ന് എന്താ വൈകുന്നേരം എന്താ പലഹാരം എന്താ ഉണ്ടാക്കുന്നത്?
പലഹാരം ഇപ്പത്തന്നെ നെയ്ച്ചോറ് വച്ചിട്ടുണ്ട്ന്നു
ഇപ്പത്തന്നെ റെഡി ആക്കില്ലേ
ഇല്ലയ കുട്ടികക്ക് സ്കൂൾ കൊണ്ടവാനും വേണ്ടിട്ടേ വെച്ച് അപ്പൊ പിന്നെ അതിരിക്കണണ്ട് ഇന്നലെ ചെലവ്ർന്നു ഇനി ഉച്ചക്ക് വന്നന്ന് ആ ഉച്ചക്ക് മോല്യാര്വന്ന് പിന്നെ രാത്രി രാത്രികത്ത്ഞാന് ബീഫ് ഉണ്ടാക്കുകയും ചെയ -ആ ബീഫ് ഉണ്ടാക്കി അപ്പൊ വിളിച്ചങ്ങാട് മൊലേര പറഞ്ഞ ഞാന് വരൂല ആഹ വരൂല എന്റെ മരോന് വരണിണ്ട് വ അപ്പൊ അങ്ങോട്ട് പോവാണെന്ന് അപ്പൊ അതവിടെ ആ അപ്പൊ അതവിടെ ബാക്കിയായി ആ അല്ല അത്ടെ അത് മാത്ര ഉണ്ടാക്കി ള്ളൂ പിന്നെ അതിന്റെ ഇടൽ ആഹ് പിന്നെ അയിന്റെ ഇടൽ ഇവര്
ആഹ അത് ശെരി വീട്ടില് കൃഷികളൊക്കെ ഉണ്ടോ? കൃഷികളൊക്കെ ചെയ്യാറുണ്ടാ
ഏയ് അങ്ങനൊന്നുംല്ല
ഇല്ല ഇല്ല
പുറത്ത് ആഹ ചെടികളൊക്കെ ഉണ്ടാക്കും ഇപ്പൊ വീട്ടില് പണിയായ കാരനോ ഒക്കെ ചെടികളൊെ. വീട് പണിയല്ല മുറ്റം കെട്ടിക്കണേ
ഓ മുറ്റത്തിന്റെ പണി ഓ അപ്പൊ ഇനിീ കൊറെ ചെടികൾ കുഴിച്ചിടല്ലോ ഉണ്ടാക്കാലോ
ഉള്ളതൊക്കെ പൊയിക്കണ ഇനി അവരെ ഒക്കെ ചവട്ടികേടെരുതി തേപ്പയിന്ന് അപ്പൊ അതിന്റെ അടുത്തുള്ള ചെടികളൊക്കെ അതൊന്നുംല്ല ഏ ഞാൻ കൊമ്പ് -ചെ കൊമ്പ് ചെടികളാണ് ഉം നീ ആയിരച്ചെടികള്
ചെടികളാണ് കൂടുതല അല്ലേ ഓ അങ്ങനെ നെയ്ച്ചോറണ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാ ഭക്ഷണവും ഉണ്ടാക്കാറുണ്ട് നിങ്ങള് ഓ ബിരിയാണിയണോ? നിങ്ങൾ ബിരിയാണി ഉണ്ടുമ്പോൾ മുളു പൊടിഒക്കെ ചേർക്കാറുണ്ടോ കൂടുതലും എങ്ങനെ ഉണ്ടാക്ക റേഇങ്ങനെ പച്ചക്കെ ഓചേർക്കാറില്ല മഞ്ഞൾ പൊടിയും ബിരിയാണ മസാല മാത്രമാണ് ചേർക്കാറ്? ഞാൻ ബിരിയാണി വെക്കുമ്പോ ആഹ അത് ശരി ബിരിയാ ആഹ അതിെ പട്ട, ഗ്രാമ്പ്, ഏലക്കായൊക്കെ പൊടിച്ചിട്ട് നിങ്ങള് ഉണ്ടാക്കിട്ട് ചേർക്ക ല്ലേ ഉ ഞാനി ഇങ്ങനെ ഉള്ളി വഴറ്റാണ്ട് തക്കാളിയും പിന്നെ അതേമാതിരി ബിരിയാണിന്റെ മസാല നമ്മൾ ഉണ്ടാക്കിയ മസാലെ അങ്ങനെതാക്കേണ്ട ഇറച്ചി പച്ചക്ക തന്നെ കോഴി ഇട്ടിട്ട് തൈ അങ്ങനെ വേവിക്കുക ചെയ്യാം നിങ്ങ അങ്ങനെ പൊരിച്ചാണ്ട്ണ്ടാക്ക
എ ആ പൊരി മറ്റേതാവുമ്പോ പൊരിച്ചങ്ങാട് ഉൺണ്ടക്കു ബ്രോയിലറ ആവുമ്പോ ആഹ ബ്രോയിലറ് ലെഗേക്ണ ആ ആ മറ്റേ ലഘോണ ആവുമ്പോള് വേവിച്ചിങ്ങാണ്ട് കുക്കറില ഒന്ന ആ അടിച്ചിങ്ങാണ്ട്
പ്പിച്ചാണ്ടല്ലേ
ഞങ്ങൾ ഇണ്ടാക്കത്തെപ്പ തന്നെ ആദ്യം ഉള്ളി വാട്ടിങ്ങാണ്ട് അയല് ഇഞ്ചി വെളുത്തുള്ളിയും വാട്ടും പിന്നെ തക്കാളി, ഇടും, പച്ചമുളക്
ആഹ് അങ്ങനെ തന്നെയാണ് ഇഞ്ചി ഒക്കെ പച്ചമുളക്ക്കെ ചതച്ചാണ്ടല്ലേ? അങ്ങനെ ആക്പോ നല്ല രസാണ് അല്ലെങ്കിൽ തെളപ്പിച്ച് ഊറ്റിയാണോ ഉണ്ടാക്കാറ് അതോ
തളപ്പിച്ചു ഊറ്റലാണ്. നെയ്ച്ചോറ് വറ്റിക്കലാണ്.
ഉ ആഹ ശരി ചെലര് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്.
അങ്ങനെത്തന്നെക്ക് അങ്ങനെത്തന്നെക്കണ് ആ അങ്ങനെ അങ്ങനെല്ല വയ അങ്ങനെ ഉണ്ടാക്കലില്ല അത് രസം ഉണ്ടാവൂല. ഇഷ്ടല്ലത് ആ അപ്പൊ ചോറ് ചായ ഒരു കോല് ഉണ്ടാവും മറ്റേതാവുമ്പോ മ്മക്ക് എളക്കി എള
പിടിച്ച പോലെ ഉണ്ടാവൂലേ കട്ടി പോലെ ആ ആ അത് ശെരി അങ്ങനെ പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
മന്തിഇന്ന് രാത്രി ഉണ്ടാക്കണംന്ന് ഞാൻ വിചാരിക്കണ്‌ണ്ട് വൈകുന്നേരത്തിന് നെയ്ച്ചോറ് വെച്ച അവര് ഇവര് ഉ ഉച്ചക്ക് ഉണ്ടല്ലോ അപ്പൊ അത് അവിടെ ഇടുന്നോട്ടെ അത അവര് കയിച്ചോളൂം
ആഹ് ശെരി ഇന്ന് മന്തിയാവൂലേ രാത്രി മന്തി ഇങ്ങനെ ഇണ്ടാക്കാറുണ്ടോ? ആ മന്തി ഉണ്ടാക്കാൻ എളുപ്പാണോ? അറിയോ ഉണ്ടാക്കാനൊക്കെ അ ഓ ഓ അത് പിന്നെ നല്ല എളുപ്പാണല്ലേ ഇങ്ങനെ നിങ്ങള് ഇങ്ങനെ കാപ്സിക്കും ഉള്ളിയും പിന്നെ മന്തീന്റെ ആ ക്യൂബും എല്ലാം കൂടി ഇട്ടിട്ട് മന്തീന്റെ ചി ക്കൻ അതിൽ ഇട്ടാണ്ട് കൊഴച്ചിട്ട് ആണോവേവിക്കാ അന്നിട്ട് വേവിക്കല്ലേ ചെയ്യാ ആ അത് ശെരി അത് പിന്നെ എളുപ്പാണല്ലോ ആഹ് സൺഫ്ലവർ ഓയിൽ വെച്ചാണ്ട് അങ്ങനെ വേവിക്കലാവുല്ലേ പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ?
ഫ്രൈഡ് റൈസ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിട്ടില്ല.
ഞാനൊരു വട്ടം ഉണ്ടാക്കി അല്ല ഞാൻ ആ ഞാൻ ഇതേമാതിരി ക്യാരറ്റും ക്യാപ്സിക്കും, ബീൻസ്, സോയാ സോയാബീൻ കോഴി, കോഴി ഇങ്ങനെ പൊരിച്ചത് കോഴിമുട്ട ഇതേമാതിരിവറുത്താണ്ട് ചിക്കുവല്ലോ? അതിനെന്താ ചിക്കി ഇങ്ങനെ എന്താക്കുവല്ലോ അതും ഇങ്ങനെ ഇതാക്യാണ്ട് ഇതേ മാതിരി അരി വേവിച്ചിട്ട് തിളപ്പിച്ച് ഊറ്റും നമ്മളെ ബസ്മതി അരി തിളപ്പിച്ചു ഊറ്റിട്ട് ഇതൊക്കെ എണ്ണയിൽ വയറ്റി നല്ല വേവരുത് - - ആഹ് മന്തീന്റെ അരിയന്നെ ബസ്മതി അരിയന്നെ എന്നിട്ട് എണ്ണേൽ വയറ്റീങ്ങാണ്ട് വെള്ളീണ്ട് ഞാന് വെള്ളോണ്ട് ഉണ്ടാക്കലാ അധികോം വെള്ള അരി കൊണ്ട് ഉണ്ടാക്കാറ് ഏ ചുവപ്പാ ഉണ്ടാക്കല് ഓ അത് ശെരി ഇതേമാതിരി എന്നെ തിളപ്പി പിന്നെന്തോയിച്ചണ് സോയ സോസ് ചില്ലി സോസ് അങ്ങനത്തെല്ലാം എല്ലാ സോസുവൊയ്ച്ചാണ്ട് പിന്നെ ആ സോസികളൊക്കെ ഒയിക്കണം അങ്ങനെൺ ഫ്രൈഡ് റൈസ് ഇണ്ടാക്കാം അയിന്റെ കൂടെ ചില്ലി ചിക്കനേ അതൊക്കെയാണല്ലോ കോമ്പിനേഷന് രസം കഴിക്കാന് അങ്ങനൊക്കെ ഉണ്ടെങ്കില് രസമാണ് ഉണ്ടാക്കാറില്ലല്ലെ ഓ ഞാനൊരു വട്ടണ്ടാക്കിട്ടൊള്ളൂ പഷെ ഇൻക്ക് വല്ല ഇഷ്ടല്ലത് അതൊണ്ട ഞാൻ ഐണ്ടാക്കാറ് ഞ അ മന്തി കപസ
ഏ കപ്സ് ഉണ്ടാക്കിട്ടില്ല
ഏ കപ്സി ഉണ്ടാക്കിയില്ല കബ്സി ഉള്ള ഉള്ളി വയറ്റിങ്ങാണ്ട് തക്കാളി മിക് മിക്സീലിട്ടടിക്ക ഇന്നിട്ട് ഉള്ളി വയറ്റ ഇന്നിട്ട് ഈ തക്കാളി പേസ്റ്റ് ഒയിക്ക ഉള്ളി ഉള്ളി തക്കാളി പിന്നെ അതേമാരി പച്ചമുളക് ഇതെല്ലാം കൂടി വയറ്റ തക്കാളിയമ്മള് ഒഴിക്കിണ തക്കാളില്ലേ അതായത് അത് മിക്സീലിട്ടൊന്ന് അരിക്ക ജ്യൂസ് പോലാക്ക ഇന്നിട്ട് ഈ ഉള്ളി വാട്യേക്ക് ഇതിട ഇന്നിട്ട് മാഗി ക്യൂബ് തോന ഉള്ള്യൊന്നും വേണ്ട ഒരു രണ്ടുള്ളിക്ക് മതി അങ്ങനെ രണ്ടുള്ളി കെട്ടിട്ട് ഇങ്ങനെ വയറ്റിട്ട് അതിലേക്ക് മഞ്ഞൾ പൊടീം പിന്നെ അതിന്റെ കൂടെ കിട്ടും കഫ്സ മസാലേന്റെ പൊടി ഇല്ലേ ആ പൊടിയും പിന്നെ ക്യൂബ് ഇതെല്ലാം കൂടിട ഇന്നിട്ടാണ് ചിക്കനൊക്കെ ഇട്ടിട്ട് ചി പൊരിച്ചതാ പൊരി ച്ചാണ്ട് കുറച്ചൊന്ന് വേവിക്കാം അതായത് മഞ്ഞപ്പൊടി ഇട്ടാണ്ടേ സാധാ നമ്മെ ചിക്കൻ പൊരിക്ക കോയി പൊരിക്കൂല്ലേ അതുപോലെ പൊരിക്കാതെ മഞ്ഞൾപ്പൊടി ഈ മന്തി സൻ്റെ മസാല്യും മാത്രം ഇട്ടാണ്ട് ഓയിയില് പൊരിക്കുക ആ പൊരിച്ചാണ്ട് ഇതേമാരി ഈ മസാലയക്കെ ഇടുക ഈ മസാലയൊക്കെ ഇട്ടിട്ട് എന്താക്കണം പിന്നെ ഈ അരി അമ്മള് വേവിച്ച വെച്ച അരി ഇണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് അതേമാതിരി പോക ഇടണോൾക്ക് ഇടാം അല്ലാത്തവൾക്ക് ഇതാക്കാണ്ട അങ്ങനെയാണ് ഇതിലേക്ക് മസാല പോലെണ്ടാവും അതായത് മന്തി പോലെ പ്ലെയിൻ ആയിട്ട് കെട്ക്കൂല മന്ത്യരു കളർ ഇല്ലാത്ത വെള്ളിം ആ ഇതുല്ലെ നമ്മള് കളറൊയ്ക്കിണെ ചോപ് പോലണ്ടാവുക ചോപ്പം മഞ്ഞേട്ട് ഇത് മന്തി മസ് ആല്ല കബ്സന്റെ മസാലന്റെ കളറിള്ള അ ചോറണ്ട പക്ഷെ ടേസ്റ്റ് ഉണ്ടോ നല്ല രസാണ് കബ്സ മഞ്ഞൾപ്പൊടി ഇടണം കൊറച്ച് ഇടണം ഒരു നുറുമ്പ് കാരണം ആ മസാലേൽ ഓ എല്ലാം ഉണ്ടാവല്ലോ
അപ്പൊ കബ്സന്റെ മസാല വാങ്ങണം
ആഹ കബ്സ കിറ്റ് ന്നു പറഞ്ഞിട്ട് ഒരു കിറ്റ്ണ്ട് മന്തിക്കിറ്റ് പോലെ തന്നെ കബ്സ കിറ്റും ഉണ്ട് കിറ്റ്ണ്ട് അങ്ങനെ അതേമാതിരി പിന്നെ ആ കിറ്റ് വാങ്ങിയാ മതി പിന്നെ നമ്മള് തക്കാളി ന്റെ ആ മറ്റേ സാധനണ്ടാക്കൂല്ലേ മന്തിക്കിണ്ടാവ്ന്ണ ആയിന് അയ്ന്റെ സൽത്ത ആ സാനോണ്ടാക്കും മയണൈസ് വേ വേണവർക്ക് ഉണ്ടാക്കാം ഇതിൽക്ക് അങ്ങനെ ആവശ്യം വരില്ല
ഇത് വേണ്ടിയത്
മയോണൈസ് ഞാനും തിന്നും നല്ലാം കയിക്കും ഞാൻ മയോണൈസ് നല്ല കഴിക്കുന്നർഞ നല്ല ബ്രെഡ്ഡില് കുബൂസില് ഇതിലൊക്കെ തേച്ച് യാൻ തിന്നു ഷവർമാക്കെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഞാൻ ഗുബൂസ് ആൾക്കാരല്ലേ നിങ്ങളങ്ങനെ പ മുട്ട വെച്ചാണ്ടോ അതോ പാൽലാണോ ഇണ്ടാക്ക മയോണൈസ്
ഞാൻ ആദ്യം പച്ചമുട്ട വെച്ചിട്ടേന്ന് ഇണ്ടാക്കിര് ഇപ്പൊ ഞാനെന്തയ്ത് ന്നറ്യോ മൊട്ട പുഴുങ്ങു
ആ പുഴുങ്ങിട്ട് ആം അ രസം ഉണ്ടാവോ അത് മുട്ട പുഴുങ്ങിയിട്ടുണ്ടാക്കുമ്പോ സാധാ മയണൈസിന്റെ ടേസ്റ്റ് ഉണ്ട്
ആ അതാണല്ലോ നല്ലത് മറ്റേതാവുമ്പോ പെട്ടെന്ന് ആ ആ
വയറിനും കേടാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇങ്ങട് ഇഷ്ടായില്ല പിന്നെ ഞാൻ മയോണൈസ് വാങ്ങിയതിലെ വെജിറ്റബിൾ പച്ചക്കറീന്റെ മയോണൈസ് ഉണ്ടല്ലോ നമുക്ക് ഇതാക്കണ സ്റ്റോർ ചെയ്ത് വെക്കണ്‌ ടൈപ്പ് ഉള്ള മയോണൈസ് ണ്ടല്ലോ ഞാന് ആ ദീപ എന്നുള്ള ഒര് കമ്പനീടെ മയോണൈസ് വാങ്ങിക്കാ നോമ്പിനൊക്കെ ഇങ്ങനെ ആകുമ്പോ വാങ്ങലാ പിന്നെ ഇത് ഇണ്ടാക്കാൻ നടക്കണ്ടല്ലോ പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടാവൂല വാങ്ങ അത് നമ്മൾഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണതാണേ രണ്ട് മൂന്ന് വർഷം ഒക്കെ ഉണ്ടാവേ
ഏ അത് ശെരി അതെങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നേ
അതിന് ഓഫർ ഒക്കെ ഉണ്ടാവുമ്പോ നൂറ്റമ്പത് അങ്ങനൊക്കെ വരും ഒരു കിലോ തന്നെ ഒരു കിലോ ഉണ്ടാവും ലാഭ വാണ് നമ്മൾ ഉണ്ടാക്കണ്ട പിന്നെ നമ്മുക്ക് എന്താ പറ മറ്റേമ്മൾ ഉണ്ടാ അത്ര രുചി വരില്ല കാരണം ഇത് കടുക എണ്ണ എന്തോ അങ്ങനത്തെ എന്തോ എണ്ണയിലാണ് നമ്മള് അതിന്റെ കൂടെ വേണെങ്കിൽ ഇത്തിരി പഞ്ചസാരയും വെളുത്തു ള്ളി ചതച്ചത് ഇട്ടാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അതിന്റെ ഉള്ളില് അങ്ങനെ ആ മയോണൈസ് എടുത്തിട്ട് ആ നമ്മള് മയോണൈസ് ഉണ്ടാക്കുമ്പോ പഞ്ചസാര ചേർക്കൂലേ ഓൾറെഡി മയോണൈസ് ഉണ്ടാക്കും പച്ചമുട്ടേല് ഉണ്ടാക്കുമ്പോളും അമ്മമ്മ പഞ്ചസാര ചേർക്കും ഒരു തുള്ളി പഞ്ചസാരയിടും അതാണ് അതിന്റെ ടേസ്റ്റ് വരുന്നേ ചേർക്കല്ലിയാ അത് ശെരി പഞ്ചസാര ഇടും മയോണൈസ് ചേർക്കും ഉണ്ടാക്കുമ്പോ ഏ എന്നാ ഞാനൊക്കെ പഞ്ചസാ സാര ഇടും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയിടും വെളുത്തുള്ളി സുർ ക്ക പഞ്ചസാര, കോഴിമുട്ട, ഓയില് ഇങ്ങനെ ഉണ്ടാക്കാറ് ഞാന് പഞ്ചസാര ആ അതന്നെ ആ ഓയില് ചേർക്കും അങ്ങനെ തന്നെ ഉണ്ടാക്കാറ ഞങ്ങള് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഇണ്ടാക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റും കൂടി വരുവേ അങ്ങനെ ഇണ്ടാക്കുമ്പോ ആഹ ടേസ്റ്റ് കൂടുതല ആ എന്നാ ശരി